കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ആ സുഗാണ് എന്താ അവിടെ സുഖം തന്നെയല്ലേ
നല്ലന്നെ വേറെന്താ വിശേഷം ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു അവിടെ ചായ കുടിച്ചില്ലേ എന്താ ചായക്ക് കടി
എന്ത ആഹ്
എന്തേനി ചായക്ക് ഉണ്ടാക്കിയത്
ചായക്ക് ദോശയും മുട്ടക്കറിം ഇയാക്കോ
ഇവടെ ഇഡലി ഇഡലിൻ തക്കാളി ചട്ടിനിം
അതെ തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്ക
തക്കാളി ചട്ണി സാധാ സവാള ല്ലെ
എങ്ങനെ
സവാള സവാള
ആഹ ആഹ
വെളിച്ചെണ്ണയിൽ ഒരു സവാളയും പ ക്കാളി നല്ലോണം വയറ്റ ഇന്നട്ട് നുള്ള് നുള്ള് ഉപ്പും
ആഹ്
മുളകും എല്ലാ ഉപ്പും മുളക് പൊടികൾ വേണ്ട ഉപ്പും മുളക് പൊടിം ആഡ് ചെയ്യാ എന്നിട്ട് മിക്സാക്കിട്ട് അത് ചൂടാറിയതിന്റെ ശേഷം മിക്സിക്ക് ഇട്ടാണ്ട് പേസ്റ്റ് ആക്കാ അത് അത്ര സിമ്പിളാ നല്ല ടേസ്റ്റ് ആണ് ഈ ഇഡലിക്കും പിന്നെ ഉഴുന്ന് ദോശക്കൊക്കെ
അത്രേ ഒള്ളു പണി
ആ അത്ര ഉള്ളൂ
അതിൽ കടുക് താളിച്ചൊയിക്കോ
ല്ലെ കടുകൊന്നും ഒഴിക്കൂല അത് ആദ്യം തന്നെ വെളിച്ചെണ്ണേൽ സവാളി തക്കാളി വായറ്റിയതാണല്ലോ
അതെ അതെ ആഹ ആഹ
അങ്ങ തന്നെല്ലേ ഇട്ടത് ഉപ്പ് ഉപ്പും മുളകുംപൊടിം കറിവേപ്പില ഒന്നും ഇടൂല ഇത് അപ്പാട് ഇത് ഏറ്റവും സിംപിൾ ആയിട്ടുള്ളതാ വെളിച്ചെണ്ണയിൽ തക്കാളി സവാളി വഴറ്റിട്ട് ഉപ്പും മുളകും പൊടി ഇട്ട് മിക്സാക്കിയിട്ട്
ടേസ്റ്റേന്നെ
ആ ടെസ്റ്റ്ന്നെ നല്ല ടേസ്റ്റന്നെ ഞാൻ ഞങ്ങൾ ഇവിടെ ഇഡലിക്ക് ഉഴുന്ന്ദോശ അങ്ങനത്തേനൊക്കെ
സാമ്പാർ ഉണ്ടാക്കൂല്ല
ആഹ് സാമ്പാർ ഉണ്ടാക്കും പക്ഷെ സാമ്പാർ പോയിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് ഒക്കെ എരിഞ്ഞ് സെറ്റാവണ്ടേ അപ്പൊ സാമ്പാർ അങ്ങനെ ഉണ്ടാക്കലില്ല അധികും ഈ തക്കാളി ചട്നിന്നെ ഇതാവുമ്പോൾ സിമ്പിളാണ് പണി പെട്ടൊന്ന് കഴിയും
ആഹ ആഹ
അതന്നെ ഇത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന ആകുമ്പഴത്തേക്ക് പെട്ടെന്ന് പണി കഴിയും ടേസ്റ്റു ആണ് കഴി ക്കാൻ ഇഡലിന്റെ കൂടെ ആയാലും ദോ അവിടെ എന്തായിരിക്കും കറി?
ആഹ്! ആഹ്! നമുക്ക് മുട്ട ഇന്ന് മുട്ടക്കറിയേനും.
ശരി!
നമ്മൾ ഉഴുന്ന് ദോശക്കെ ഉണ്ടാക്കണത്. ഉഴുന്ന് ദോശക്ക് ഒന്നെങ്കില് പൊട്ടറ്റോ മസാല ഇല്ലേ!
ഉം!
ഉരുളക്കിഴങ്ങ് മസാല!
ആഹ്! അതന്നെ!
അതുണ്ടാക്കും. അതിൻ്റെ കൂടെ ചട്നി ഉണ്ടാവും.
മക്കള് സ്കൂളിൽ പോയോ? കുട്ടികളുണ്ടോ?
ഒരു മോനൊണ്ട് മോൻ്റെ സ്കൂളിൽ പോയി. ഇനി വൈകുന്നേരം നാല് മണിയാകുമ്പോൾ വരും. ഈയാക്ക് എത്ര കുട്ടികള്?
രണ്ടാള്!
രണ്ടു കുട്ടികളാ. സ്കൂളിൽ പോയോ?
അതെ! വീടിനടുത്ത!
ആഹ്! അതടുത്തല്ലെ?
അതെ ആഹ് ആഹ് അങ്ങനെ നിങ്ങള് കൊണ്ടു വിടല്ലോ!
വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും.
അതെ! വീടിനടുത്തൊരു വണ്ടി തന്നെ! വണ്ടിക്ക് നല്ല പൈസയില്ലേ?
ആഹ്! വണ്ടി അടുത്തുതന്നെ യാണ്. പക്ഷെ എന്നാലും വണ്ടി വരും.
കുറച്ച് ദൂരം ഉണ്ടാവില്ലെ? നടന്നു പോകാൻ പറ്റില്ലായിക്കും അല്ലേ?
ആഹ്! നടന്ന് പോകാൻ പറ്റൂല്ല. കുറച്ചങ്ങടെ പോണം. കയറ്റത്താണ് സ്കൂള്.
ഓ അത് ശരിയാ! അപ്പൊ തീരെ പറ്റൂല.
അവിടെ മോൻ്റെതെങ്ങനാ?
ഒരു ദിവസം നടന്നതിന് നമ്മൾ തീരും. ക്ഷീണവും.
നടന്ന ഓല്
അതെയോ? വണ്ടിയുണ്ട് വണ്ടിയുണ്ട്. മോനെ ഞാനെ കൊ കൊണ്ടാക്കലാ. അവിടെ കൊണ്ടു വിടും.
ആഹ്! ആഹ്!
നിങ്ങെള്‌ടെ കൂട്ടുകുടുംബം അതോ ഇങ്ങനെ സ്വന്തം വീടാണോ?
ഉം! കൂട്ടുകുടുംബംന്ന് വെച്ചാല് ആഹ് ഉമ്മയും ഞാനും അനിയന്മാര് ഞമ്മളെ ഇവിടെ അങ്ങനെയാന്ന്. പിന്നെ എൻ്റെ വീട്ടിൽന്ന് താമസിക്കാം. ഹസ്ബൻ് വീട്ടിലിടയ്ക്ക് പോകും.
നിങ്ങള് കണ്ണൂര് ഭാഗത്താ?
അതെ! അതെ! ഉം
അവിടെ അങ്ങനത്തെ വിസിറ്റാണല്ലോ. ഇങ്ങനെ കെട്ടിച്ച്! കല്യാണം കഴിച്ചാൽ അവിടേക്ക് അങ്ങനെ എപ്പോളങ്കിലും വിരുന്ന് പോക്ക് പോലല്ലേ പോവുള്ളു. നിങ്ങളെ വീട്ടിലല്ലേ നിൽക്കല്.
അതേടാ അങ്ങിനെ തന്നെ!
അത് ശരി. അപ്പൊ നിങ്ങടെ വീട്ടിലാരുണ്ട്. നിങ്ങളെ ഏ ഏട്ടത്തി ജേഷ്ഠത്തിമാർ ഓലെ കാണാൻ പോവൂലെ അവിടെ തന്നല്ലെ! നിങ്ങടെ വീട്ടിൽ തന്നെ
അവരങ്ങനെയല്ല അവര് കൊറച്ച് ആയി കൊറച്ചയക്കല് അവര് വീടെടുത്ത് പോവും.
പിന്നെ ഞാനീ നിങ്ങളെ അത് അതായത് നിങ്ങളെ വീടിന്റെ അടുത്തന്നെല്ല എടുക്കാ അതുപോലെ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്തോ?
അങ്ങനെയൊന്നുമില്ല. കൂടുതലും അവരവരു വീടിന്റെ അടുത്താ എടുക്കുക. ചിലവര് ഹസ്ബൻഡിൻ്റെ വീടിന്റെ അടുത്ത് എടുക്കും.
പൈസ ചിലപ്പോ അവർക്ക്ള്ളതു പോലെ എവിടെ നിലം ഉള്ളത് നിലം പോലെ അങ്ങനെല്ലാം ഇരിക്കും.
ആങ്ങളമാരുണ്ടോ? ഒരു!
ആഹ് ആങ്ങളമാര് രണ്ടു പേരിലും ചെറുത. അവര് കല്യാണം കഴിക്കാനത്രയും ആയിട്ടില്ല.
അല്ലല്ല അവര് പൊർ വീട്ട്ലല്ല. ഇപ്പ ഇവിടെ ആരുല്ല. ആഹ് പിന്നെ, ആഹ് പിന്നെ അവൾക്ക് ജേഷ്ടത്തി യൊന്നു ഇല്ല. അവൾക്ക് അനിയത്തി ഒള്ളൂ. ഓള് പ്ലസ് ടു പഠിക്ക്ന്നയ. ഞാൻ തന്നെ ഏട്ടത്തി.
ഉം അവിടെക്ക് ഫുഡ്ന് നല്ല ഇതല്ലേ സ്പെഷ്ല് ഓരോ ഓരോ ഫുഡ് ഒക്ക ഇണ്ടാക്കൂല്ലേ.
ആഹ് ഫുഡ്ണ്ടാക്കും സ്പെഷ്യല് എപ്പോളും സ്പെഷ്യൽ ഇണ്ടാവൂല. എടക്കെടക്ക് സ്പെഷ്യൽ ഇണ്ടാവും. ബാക്കി, എല്ലാണ്ടെ സാധാ ബ്രേക്ക്ഫാസ്റ്റ്, ചോറ്, കറി അങ്ങനെയൊക്കന്നെ.
ഇന്നാ പിന്നെ അങ്ങനെയാണല്ലോ ഒരുപാട് എന്താ പറയാ ലേ പലഹാരങ്ങളും മറ്റേ
അതൊക്കെ ഇണ്ടാക്ക് അതെക്കെ നമക്ക് സ്പെഷ്യല് പിന്നെ നമ്മൾ റമദാനൊക്കെ ഇല്ലേ റെ റെമദാനൊക്കെ സ്പെഷ്യൽ ഇ ണ്ടാവ്ട്ടോ മുപ്പത് ദിവസൊക്കെ സ്പെഷ്യലാ
വീട്ല് ഡയലിണ്ടാക്ക്യതായിരിക്കുംല്ലേ
ഡെയിലി ഒന്ന് രണ്ട് സ്നാക്സ് ഒക്കെണ്ടാവും.
നാലാമത്തെ അതൊക്കെ ആ ആഭാത്ത്ക്ക് ഇങ്ങളെ വാത്ത്ക്ക് ഒക്കെ ഒര് പരിധില്ലേ
ഏഹ്, എന്ത്?
ഇന്നെന്തേം സ്പെഷ്യല് ണ്ടാക്ക്ന്നെ.
എങ്ങനാ.
ഇങ്ങളെ വീട്ടില് അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസ് ണ്ടാക്ക്ണ് ണ്ടോ?
സ്പെഷ്യൽ എന്താപ്പോ അതന്നെ ഞാൻ പറഞ്ഞെ നോമ്പ്ന്റെ എല്ലാ ദിവസവും ഇണ്ടാവും. രണ്ടോ മൂന്നോ സ്നാക്സൊക്കെണ്ടാവും ഡെയിലി. അതിപ്പോ കായ്പോള എന്താന്ന് അ് പഴം നെറച്ചത്, കായ് യട പിന്നെ ഒര്പാട് എർച്ചിപ്പത്തിരി
, കായ് പോളൻക്ക് മൻസ് ലായി. ഈ പഴ വാട്ടീട്ട് ഉം മുട്ടതൊക്കൊഴിച്ചിട്ട് ങ്ങനെ കേക്ക് പോലതെ സംഭവല്ലെ.
അതെ, അതെ. ആഹ് കായ് യട അറിയോ?
ആഹ്, കായ് അട അറിയില്ല. അതെന്താണ് സംഭവം? ആഹ് അയ്ശെരി. ഇങ്ങള് ഞങ്ങളവടെ ഉന്നക്ക ഉന്നക്കായാന്നാ പറയല്. കായ അട നിങ്ങള വീട്ട്ല് പറയല് ല്ലെ.
നങ്ങളൊക്കെതിന് കായ് അടാന്നെന്നെ പറിയാ. അതായത് പഴം ജെസ്റ്റ് പഴം ജെസ്റ്റ് ഒന്ന് ആവികേറ്റിട്ത്ത് അ നന്നായി അരച്ചെട്ത്ത് അത് അത്ങ്ങനെ ഒര് മാ
ഈ തേങ്ങെയും മറ്റേ മുട്ടിതൊക്കെ ട്ട് ട്ട് അമ്പ്ള്ങ്ങനെ അയ്ക്കറിയാ പഷെ ഒരു വട്ട ഒര് വട്ടംണ്ടാവു ണ്ടാക്കിയപ്പ നല്ല ഫെർ പെർഫെക്റ്റായി. പിന്നെ ബാക്കിയൊക്കെ ഈ ആ ആവി കേറ്റി ഇട് ടൂലെ, ചെൽപ്പ പുഴുങ്ങിട്ക്കുമ്പൊ ആ വെള്ളം കേറ അല്ലെങ്കില് ആവി കേറ്റില് വെള്ളം കേറീട്ട് അത് ഇങ്ങനെ ന്താ പറയാ അം സെറ്റായി കിട്ടൂലെങ്ങനെ ഉരുട്ട താക്കാന്. അത് ഫ്ലോപ്പാവ. അതെന്താണാവോ ന്തേ ടിപ്സ്ണ്ടോ?
അഹ്ച്ച അഅ് ന്താറിയോ ചെലപ്പ ആവി കൂടുതല് കേറിക്കയ്ഞ്ഞാല് പ്രശ്നാന്ന് വെള്ളം കേറും. ആ കറക്റ്റ് ആ ടെക്സ്ചറ് വെള്ളത്തില് പുഴുങ്ങാൻ പറ്റൂലലേ വെള്ളത്തില് ക്കേറ്റ് വെള പുഴുങ്ങണ്ട ആവശ്യല്ല, അപ്പം വെള്ളം കേറും. മുറിച്ചിട്ട്ട്ട് ഇഡ്ഡലി ചെമ്പില് മേല മുർച്ചിട്ട്ട്ട് ആവികേറ്റ്യാമതി. പക്ഷാ അതെന്താന്നറിയാ ഒന്നെങ്കില് പഴത്തിന് ടെക്സ്ചറ്. ഇതാവും പാ
അതിന് അങ്ങനെ ഒന്ന് പഴ്ക്കാത്ത ഏ പഴം തന്നേനി ഉപയോഗിച്ച് പിന്നീട് അപ്പ ഇപ്പ ഞാപിന്നെ അത് ണ്ടാക്കല് അയിന്റെ ഇൻട്രസ്റ്റങ്ങട്ട് പോയി. കാര്ണം ഇത്ങ്ങട്ട് ശെരിയാവായിട്ടെ.
അതില്ലേ അത് ചെലപ്പത് ആവി കെറേ ടൈമ് ഇയാള് വെച്ചിട്ടുണ്ടാവു ആയിരിക്കും. അപ്പം ഈ ആവി ആഹ് കത്തി കത്തി കത്തി മേലന്ന് വെള്ളം ഇങ്ങനെ എറങ്ങി എറങ്ങി പോവല്ലാ. അപ്പം കൊർച്ചുംകൂടി അന്നേരം എന്ത് ചെയ്യണന്നറിയാ അങ്ങനെത് ലൂസായിട്ട്ണ്ടെങ്കില് കൊറച്ച് മൈദ പൊടി ഇട്ടി ട്ട് അതൊന്ന് കൊയച്ചെടുക്ക.
ദ ശെരി ഉം ദ ഒരു പ്രാവശ്യദെ പോലാ അരി പൊടി ഇട്ടിട്ട് കൊഴച്ചെട്ത്തതേനി. എന്ന്ട്ട് സെറ്റായിട്ടില്ല. പിന്നേ ചെല പഴാണെങ്കില് വെന്ത്ട്ട്ണ്ടാവൂല ഷെ കല്ല് കല്ല് കട്ടി
കട്ടിപ്പായിട്ട് അതാ പർഞ്ഞത്. അതാ ഞാപറഞ്ഞത് പഴം വാങ്ങുമ്പോ ഇല്ലേ ഉന്നക്കായക്ക് വാങ്ങുമ്പോ പ്രത്യേകമ്മൾ ശ്രദ്ധിക്കണം. നല്ല പഴം നോക്കി വാങ്ങണം. അതായത് നമുക്ക് കണ്ടാ മൻസ്ലാവ്‌ലെ നല്ല പഴാന്ന്. അയിന്റെ തൊലി കാണുമ്പെന്നെമുക്ക് മൻസ്സ്ലാവൂല്ലേ.
അതിൻ്റെ തോലി ബ്ലാക്കായിട്ട്ണ്ടാവും, പഷെ ഉള്ളത്ര പഴ്ത്ത്ട്ട്ണ്ടാവൂല്യ.
അത ഞാൻ പറഞ്ഞെ, ചെല പഴ അങ്ങനെയിരിക്കും. അപ്പൊ നമ്മ നല്ലെ ചെലെ കടേല് അമുക്ക് എപ്പും കിട്ടും നല്ല പഴായിരിക്കും. ശ്രദ്ധിച്ചിട്ട്ണ്ടാ? അവ്ടെ പോണ്ടക്ക്ന്നത്.
രണ്ട് പ്രാവശ്യംണ്ടാക്കി ഒക്കെ ഈയ് പർഞ്ഞപോലെ പഴം നല്ലതായിട്ട്ന്താ അറീലാ ആവി കേറീട്ടത് പിന്നെങ്ങനെ കട്ടി കട്ടി ആയ് ന്തോ വെന്ത്
ആഹ് അതെന്താ സംഭവം അതായത് ഉള്ളില് ഉള്ളില്. കലിച്ചതുപലെ നിക്കുന്നല്ലേ സോഫ് റ്റല്ലാനെല്ലേ ഇയാൾ പറയുന്നേ അത് അത് പ അത് പഴ ത്തിൻ്റെ വിസ്റ്റിക്കാന്ന് അത് നമ്മള് പഴം വാങ്ങുമ്പോൾ പ്രത്യേകം ക്കണം. അത്രയും നല്ല പഴായിരിക്കണം പിന്നെ നമുക്ക് അധികം നമ്മൾ വാ അധികം അവര് കൊട്ക്ക്ന്ന നല്ല പഴാരിക്കും അപ്പൊ അങ്ങനത്തെ നോക്കി സ്രദ്ധി ത്തിച്ച് വാണ് ഇതിന് ഉന്നക്കായക്ക അങ്ങൻത്തിണ്ട്.
ൻ അധികം ഇങ്ങണ്ട് എണ്ണില് വറുത് കോരണ്ട ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഇതാക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത വിക്കാ മതിയല്ലോ വല്ല ഇഷ്ട്ടാണ് ഇവിടെള്ളത് പക്ഷെ.
ഫ്രൈ ആവണത് ഫ്രൈ ആയാല ടേസ്
ഞാനത് ഉണ്ടാകുമ്പോ എന്താ ചെയ്യാനെച്ചാല് ഫ്രെപേൻ ചേ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് അങ്ങനെ അതാക്കലാണ്ഇന്നിട്ട് എണ്ണ നല്ലോണം ഉറ്റിട്ട് ഇങ്ങനെ.
പക്ഷെ ഇവിടെത് പൊക്കി പൊരിക്കലന്നെയാ ശരിക്കും പഴംപൊരിഒക്കെ പൊരിയുന്ന പോലെ മുങ്ങിപൊരിയണം. ആഹ് അത് ത് നല്ല കളർ വരും നല്ല ഒരു ചുവപ്പ് കളർല്ലേ. ആഹ് ഒരു കളറില് വന്നിട്ട് കോരിയെടുത്ത് പിന്നെ അത് തണി ശരിക്കുംഒര് ടേസ്റ്റ്ന്ന് വെച്ചാല്. നല്ല തണിയണം നന്നായിട്ട് അത് ഉണ്ടാക്കി നല്ല തണിഞ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അത്.
ഉ ഉ ഉ ഉം. ഞാൻ എപ്പഴ ഉണ്ടാക്കി ഈ പറഞ്ഞ പോലെ പായത്തിന്റെ മിസ്റ്റേക്ക് എന്താ അറില എന്നുംല്ല അത് റെഡി ആവലില്ല പിന്നെ ഞാനത്ണ്ടാക്ക കില്ലന്നിട്ട് ഇതുണ്ടോ അവിട്ത്തെ റസ് തില്ലെ ഈ മീൻകായ അതൊക്കെ ഉണ്ടാക്കിനി നല്ല ടേസ്റ്റ്ണ്ട് മീൻകായ ഇങ്ങളവ് ടെ മീൻകായാ
അതായത് പത്തിരിമാവ്.
അതെ അതെ ആഹ് അത് ഇവടെ ഉണ്ടാക്കിണ്ട് അത് ഇവടെ ഫ്ലോപ്പ് ആയിട്ടില്ല.
ആഹ് അത് ആഹ് അതൊക്കെ ഇവിടെ ഉണ്ടാക്കൽണ്ട് പിന്നെ അതുപോലെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കും.
ഉം.
ഇറച്ചിപ്പത്തിരി അറിയോ.
ആഹ് ഇറച്ചിപ്പത്തിരി ഇറച്ചി കുക്കറിൽ വേവിച്ചിട്ട് മിസ്സിയിലിട്ട് ക്രഷ് ആക്കിയിട്ടല്ലെ ഇന്നിട്ട് മു ട്ട ഇതാ
ആഹ് ണ്ടാക്കി ആഹ് ഒരു പോള പോലെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ വേ അതായത് ഇഡലി പാത്രത്തിൽ മാവ് വെച്ചിട്ട് അതിൽ ഇട്ടട്ടുണ്ടാക്കും.
ത് തട്ട് പോലത്ത്ള്ള സംഭവത്തില് ഓക്കെ ഓക്കെ എന്ന ശരി.